ഹലോ ആഹ് ഫുഡ് കഴിച്ചോ കഴ്ച്ചോ നീയ് ആ ഞാൻ കയിച്ചു എന്താരുന്നു
ഏ ചോറ് ചോ ചോറ് ചോറ് ആഹ് ഉം അവ്ടെയോ കറി എന്താര്ന്നു മറന്നു
ഉം
എവ്ട്ന്ന് കയ്ച്ചു
ഓ
പിന്നെന്താ സുഖാണോ എന്താ പരിപാടി? സുഖാണോ?
ആഹ് സുഖം.
ആ എന്നിട്ട് പരിപാടി? പരിവാടിയായിട്ടൊന്നൂല്ല അവിടെയോ? പരിവാടിയൊന്നുല്ല ചുമ്മാ ഇരിക്കുണു ഞാനും.
ആഹ്.
അവടെ മഴയിണ്ടോടാ?
ആഹ് മഴണ്ടായിരുന്നു കൊറച്ചപ്പഴ് രാവിലെയൊട്ട് ഇപ്പവരേം മഴയാണ്.
ആഹ് ഇവടീം നല്ല മഴയൊക്കുണ്ട്. ആഹ് പിന്നെന്താ? നിങ്ങള് കണ്ടതോ? പറാ സിനിമയൊക്ക കാണാറുണ്ടോ? ആഹ് കാണുന്നുണ്ട്. നീയോ?
ഓഹ് ഞാനും കാണാറുണ്ട്.
ഏതാ ഇഷ്ടം?
അങ്ങനെല്ല കൊറേ സിനിമഷ്ടാണ്.
ഏഹ്
ഉം നിനക്കോ?
എല്ലാം ഇഷ്ടാ എല്ലാം ഇഷ്ടാണ് അതല്ലാ ഏകദേശൊക്കെ ഇഷ്ടാണ്. ആഹ് മലയാള സിനിമേം തമിഴോ അങ്ങനെയൊന്നൂല്ല. ആഹ്
മലയാളത്തില് കൂടുതല് കണ്ടതേതാ?
അങ്ങനെ ചോദിച്ചാപ്പോ അതന്നെപ്പഴാ എനിക്കോർമ. നിനക്കോ? ഞാ മലയാള സിനിമയില് കൂടുതലാന്നെ പ്രേമലുല്ലേ ത് അത് അത് കൊറേകണ്ടിട്ടുണ്ട്. അങ്ങനെ ആഹ് നി ആഹ് തു ഇഷ്ടവാ. ആ അതേ അതും അതുംനിക്കുണ്ടായിരുന്നു ഉം
ആഹ്
തായത് എനിക്ക് കൂടുതലിഷ്ടം ആണ്
ഓഹ് ആഹ് ഞാ ആ ഞാത് ഒരിക്കലേ കണ്ടിട്ടുള്ളൂട്ടാ
ആഹ്, തനിക്കേത് സോങ്ങാഷ്ടം? അതില് എല്ലാ സോങ്ങുംഷ്ടാ. മൂന്നല്ല. അത് നാല് നാല് പാട്ട് അഞ്ച് പാട്ട ഇത്രക്കണ്ട എല്ലാം നല്ല അടിപൊളിയാ
ആഹ്
എനിക്കിഷ്ടാണത്. നിനക്കേതാ ഇഷ്ടായിതില്?
എനിക്കതില് എല്ലാ പാട്ടും അടിപൊളിയാണ് എല്ലാം ഇഷ്ടാണ് അങ്ങനെയൊന്നുല്ല. പ്രേമലൂലും ആഹ് കൊഴപ്പല്ല. തില് പിന്നെ വലുതായിട്ട് അങ്ങനെയൊന്നുംല്ലല്ലോ സോങ്? കൊള്ളാവുന്ന രണ്ട് സോങ്
അല്ലേ ആഹ് കൊഴപ്പൊന്നുല്ല എല്ലാ സിനമേം അടിപൊളിയ.
ഉം
ഡ്യൂഡ് നല്ല അടിപൊളിയാ അതായത് ആഹ് വേറേതാ മൂവിഷ്ടം വേറെ തമിഴ് സിനിമയിലേതാഷ്ടം തമിഴ്?
തമിഴില് പറഞ്ഞാല് ഇപ്പേന്താ പറയാ, അങ്ങനെ ഞാൻ കാര്യ ത് ആലോചിചിട്ട് കിട്ടിണില്ല. തമിഴ്ലല്ലേ ഡ്യൂഡ്?
ആഹ്, പ ആ
ഡ്യൂട് തമിഴ് ആണല്ലോ ആഹ് ഇഷ്ട നിക്ക്യത ഇഷ്ടം തമിഴില്
കുറച്ചും കൂടി ഇഷ്ടമായത് എന്തായിരുന്നു ആ സിനിമന്റെ പേര്
ഏതാ
ആഹ് മറ്റേ സായിപല്ലവീടല്ലേ മറ്റേ ലോങ് ഡിസ്റ്റൻസ് സിനിമയുടെ പേര് മറന്നു ആഹ് ന്തോ ആഹ് ഒരു ആസന് ഭയങ്കര ഇഷ്ടാണ് എടി മ ആയച്ചു മറ്റ ലോങ് ഡിസ്റ്റൻസ് ഇല്ലേ അവൻ മറ്റേ ആർമിയിലൊക്കെ പോയിട്ട്
എന്താ എന്താ പറയൻ ആഹ് ആഹ്
എന്തായിരുന്നു
ആഹ് അത് എനിക്കിഷ്ട
ആഹ് ആഹ്
മലയാളത്തിലൽ അത് വരും അല്ലേ
ആഹ് അത് കൂടുതൽ കണ്ടത് അതാട്ടോ
എല്ലാ മലയാളത്തിലെ എല്ലാ എല്ലാ സിനിമ അടിപൊളി ആണ് പഴയ പഴയ സിനിമ എല്ലാം അടിപൊളിയാ
അതേ
പഴയത് പറഞ്ഞാ
മലയാളത്തില്
ആ നീ നാം താണലിന് താഴെ അതിലേ അത് ഇഷ്ടാണ് നീ എൻ വെണ്ണിലാ
ആഹ് ആഹ്
അതൊക്കെ ഇഷ്ടം നിനക്കോ
എന്താ പറയയാ കേൾക്കലല്ലാം ഉണ്ട് മറ്റേ മധുരം മൂവി കണ്ടിട്ടുണ്ടോ സിനിമ ഈ സിനിമ ആര് ജോർജു അങ്ങനെ എന്താ പേരുള്ളേ അവിടെ ഓ ആഹ് അതിലല്ല പിന്ന അല്ല അത് മാത്രല്ല പിന്നെ സന പറഞ്ഞൊരു സോങ് ഉണ്ട് അത് ഇഷ്ട ആഹ്
ആഹ് തമിഴില് തേൻ കുടിക്കുന്ന ഒരു ആൽബം സോങ് ഇഷ്ടമാണ്
ആഹ് അങ്ങനെ ആഹ്
അത് അങ്ങനെ
ആഹ്
അത് അത്ര ആഹ് നിനക്കോ
എനിക്കിഷ്ട ഇണ്ട് എവിടല്ലേ ആഹ വേറെത് ഇഷ്ടംന എന്നെ ഏറ്റവും ഫേവററ്റ് പറഞ്ഞെ ജുടുമൂവല്ലന്നാ
ഉ ഉ പൊറ
ഏ നല്ല മഴ അവിടെയോ പോയിലെ ആ ഞാൻ പോയിട്ട് വന്നു കൊറച്ചവിടെ സ്ഥലത്ത് പോയിട്ട് വന്നു ആഹ ഇ നല്ല പൊന്നുംല്ലല്ലേ അഹ് പണ്ടത്തെ മൂവി യൊക്കെ അടിപൊളിയാ ആര്
ഞാൻ കണ്ട് എവിടെയാ വീട്ടിൽ കണ്ടതോ അതോ തയേറ്റർ പോയിട്ട ആഹ് ജൂടെന്റെ ആഹൂടണി അടിോ അടി പൊളിയല്ലേ
ആപ്പെ
നീ താ കണ്ടില്ല സറ്റേട്ട് നാ പറഞ്ഞില്ല സായിത്തടെ ആ ആഹ എല്ല സമാവിടെ
ഉം
ആഹ് എന്താ വാഴ കണ്ട വാഴ ആഹ് വാഴ കണ്ട അതാ അടിപൊളിയാ നല്ല രസുണ്ടല്ലേ അ അതിനുള്ള എല്ലാ സ കടപും ആഹ ഹല വ അതില് വേറെ ആ അതില് ഇഷ്ടപ്പെട്ട സോങ് ഏതാ വാഴ ടൂൽ ഇഷ്ടപ്പെട്ട സോങ് ഏതാ അല്ലനച്ചരി അത് ഇഷ്ടാണ് ഉം
പിന്നെ ആ അത്
എനക്കോ
എനിക്ക് എന്തോ മറ്റില്ലെന്ന ഒരുതാ കുരുുന്നുകാണ് ആയതിട്ട്
ആഹ അതന്നെ വാനിലെ ചെടിയെ അതന്നെ
അതില്ല
ഉം
ഇതെന്തോ എന്തോ വള എന്തോ ഒരു പാട്ട് എനിക്കും കത്തരും പക്ഷെ അതൊന്ന് മറ്റേത് നാ മയു നക്കയു അഹ് ആഹ് അരു അത് അത് അല്ല ല്ല കിട്ടി
ആഹ
അതെന്തോ അത് എനക്ക കുറച്ച് ഇമോഷനൽ എല്ല അതന്ന് ആഹ അതല്ല ആഹ് അെ ഓമ ക അടിപൊളിയ പ്ലസ് ടു കഴിഞ്ഞ് ഫ്രൻ്സിനെയൊക്കെ മിസ്സ് ചെയ്തൊ ആഹ ഇച്ചരി
ആഹ
നിനക്ക് ആ ചെറുതായിട്ടൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്തു. ഏതാണാ വൊ ബെസ്റ്റ് ഫ്രണ്ട്
ആ ഉണ്ട് ഏ രണ്ടു പേരുണ്ട്
ഓക്കെ എനിക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാ ഉള്ളേ. ഏ ഇല്ല ഓ
ആണോ ആ അതെതെ ആയിരിക്കും.
ആ പാട്ടെല്ലാം കേൾക്കുമ്പോ അവരെ ഓർമവരും.
അതെ അതെ. ചത്തു പോവല്ലേ.
ആഹ ദൃശ്യ കണ്ട ദൃശ്യം ഇപ്പ ഇറങ്ങിയതല്ലേ ഇടേല്.
ഇല്ല ഞാൻ കണ്ടില്ല കണ്ടായിരുന്ന ആ ഞാനും കണ്ടില്ലാ കാണൻ പോണം നല്ല ആഗ്രഹുണ്ട് ചെലപ്പള പോവൊള്ളൂ. എങ്ങനെണ്ടാവോലെ
ഇല്ല ഇല്ല ഇല്ല പക്ഷെ ഉം.
വല്ലാത്തതഇതായിപ്പോയി പക്ഷെ പിന്നെ അടിപൊളിയല്ല.
അ ലോ.
ആഹ.
ഉം.
എല്ലാ അടിപൊളിയ.
അ.
ന്ന് ട്ട് പിന്നെന്താ. അക് ആ. ആഹ.